ആഹ്
എന്താ വർത്താനൊക്കെ
ആഹ് നല്ല വർത്താനം അങ്ങനെ പോണ് ഓ ചായുടി കയ്ഞ്ഞ്
കുട്ട്യാളൊക്കെ സ്കൂള്ട്ട് വന്നോ
ആഹ് വന്ന് സ്കൂള്ട്ട് വന്ന് സ്കൂള്ട്ട് വന്നാ പിന്നെ ഫോണ് മ്മലല്ലേ എല്ലാ
ആഹ് ഫോണാണല്ലോ മെയിനായിട്ട്
ആഹ് അതെ സ്കൂള്ട്ട് വെരുമ്പോക്ക് ഫോണാ വാണ്ടിയെ ചായൊന്നും വാണ്ട
ഇങ്ങനെ മൊബൈൽ ഫോണ് മ്മല്ങ്ങനെ അഡിറ്റായി പോയ് ത് ല്ലെ അയ്ന് രക്ഷിതാക്കളെന്നെണ് മെയിനായിട്ട് ഞമ്മള് ചെർപ്പത്തിലേ ഇയ്റ്റേക്ക്
ആഹ് അതാണ് കൊട്ക്കും പിന്നെ ഓൽക്കതൊര് ചേലാവാണെ പിന്നോൽക്ക് ഫോൺ തന്നെ വാണം
അതാണ് പേടി ഇപ്പൊ ഞങ്ങളെ കുടുംബത്തില്ലൊരു കു ട്ടിക്ക് എന്താണ് അത് അയ്ന്റെമ്മ ആ കുട്ടിന്റമ്മ പെട്ടെന്ന് പണികയ്യാമാണ്ടി കുട്ടിന്റെട്ത്ത് ഫോൺ കൊടുക്കോല്ലോ അങ്ങനായിറ്റ്പ്പം കണ്ണിന്റെ കാഴ് ഴ്ച്ച നഷ്ടപ്പെട്ട്ന്നാർഞ്ഞേ അതാണ് പേ ചെറിയ കുട്ടിക്ക് പിന്നൊന്നും ചെയ്യാനാവൂല രണ്ട് രണ്ട് കണ്ണിന്റെ കാഴ്ച്ചിം നഷ്ടപ്പെട്ട് അത് ഭയങ്കര ഡയ് ഇതിന്റെ രക്ഷ്മികളെക്കെ ഭയങ്കര- ഡയ്ഞ്ചറായ സംഭവാണല്ലോ ആഹ്-
അതെ അതെ-
ആഹ് അതാണ്-
റേഡിയോഷൻ വരല്ലേ പ്പെ
റേഡിയേഷൻ ഭയങ്കര കുട്ട്യോക്കാണ് വേഗം ബാധിക്ക അത്പോലെ ക്യാൻസറെക്കെ- ക്യാൻസറെക്കെ ന്ന് പറഞ്ഞാ- ഇഞ്ഞ് വരുന്നത് ഈ ഇതൊണ്ടന്നെണല്ലോ ഈ ഫോണോണ്ടാണല്ലോ കൂടുതലും കുട്ടികൾക്ക് വരുന്നത്- ഓന നല്ല പൈക്ക്യ പോണേ?
ആഹ് നല്ലോ വേണം ഓളും എൽ കെ ജിലാണപ്പെ പോകണങ്കിലും ഭക്ഷണം കഴിക്കണങ്കിലും എല്ലാം ഫോണ് മലാ നോക്ക-
ആഹ് അതാണ് പേടി എന്താറിയോ കുട്ട്യോളെ ബുദ്ധിക്കൊക്കെ അടക്ക എന്താണ് നല്ല ഇത് വരും. പഠിക്കാനൊക്കെ പഠിത്തത്തിലൊക്കെ ഭയങ്കര പ്രശ്നം വരും.
അതെ മോന് അത്രല്ല പറഞ്ഞാ പിന്നെ കേക്കും ഇവക്കാണ്-
അത് ഒരു പേര്യോല് ഒരു കുട്ട്- കുട്ടിണ്ടാവും എന്തായാലും ഒരു അടിമ ആയിട്ടെരു ഇത്ണ്ടാവും അപ്പൊ മൂത്തതാണ് എന്റെ മോന് മോന്- ഓന് ഫോണ് മലന്റെ ഏത് നേരം ഫോണ് മല് ഇരുവ ഇരുപത്തിനാ ഇങ്ങനെ- തീരെ പഠിക്ക്യാനപ്പല്ല താല്പര്യല്ല.
ആഹ് ഫോണായിട്ട് ആഹ് ആഹ് ഇപ്പന്നെ എങ്ങനെ എങ്ങനെക്കെ റെഡിയാവ മക്കള് അറിയുല്ലേ അത്ണ്ടായ ഭക്ഷണം കഴി ക്ക്ണെന്നും അറിയൂല അങ്ങനെ ഓട്ടോമാറ്റിക്
അപ്പൊ പിന്നവര് ഡോക്ടറ് പറഞ്ഞത് നിങ്ങള് ഈ കുട്ട്യോളെ കയ്യില് നമ്മള് കത്തി കൊടുത്തിട്ട് ഓലങ്ങനെ ഓൽക്ക് മുറിയേൽപ്പിക്കുന്ന മാതിരിയാണ് ഈ ഫോണ് കൊടുക്കുന്നത് കുട്ട്യോള് കരഞ്ഞാല് ഓൽക്ക് ഒന്നും പറ്റൂലല്ലോ അപ്പൊ ഈ ഫോൺ കൊടുക്കുമ്പോ ആണ് എന്തന അത്‌ നമ്മള് ശെരിക്കും ആ കുട്ട്യോളെ കൊല്ലണ മാതിരിയാണ് ഡോക്ടർമാര് പറയുന്നത് ഉം പക്ഷെ നമ്മള് ആരിം ശ്രദ്ധി ഇറ്റളെ കാര്യല്ല ഒന്ന് അടങ്ങിരിക്കാൻ വേണ്ടി നമ്മള്
കൊടുക്വത് പിന്നെ മക്കെക്ക് പറഞ്ഞിട്ട്പ്പൊ പേടില്ല അവക്ക് എന്ത് കാണിച്ചുടുത്തിട്ട് ഒരു പേടിയില്ല
പേടില്ല പേടിട്ട വെറുപ്പ് വാശിയും കൂടുതലാണല്ലോ വെറുപ്പ
വാശിയും കൂടുതലാണ് അതെ നമ്മൾ തരില്ലാന്ന് പറഞ്ഞാ- പിന്നവൾക്ക് സാധനം കേടെടുത്ത് അങ്ങനത്തെക്കെ ഒരു വാശി വരിയാണ്-
ആ അതാണ് ഒരു ആക്രമണ സ്വഭാവം ഞാൻ കൊറെ എടുത്തേക്കും ഇപ്പൻ്റെ പുതിയാപ്ല വേറെ ഫോൺ വാങ്ങി കൊടുത്തിട്ടു കൊട്ടും കുട്ടിയ്ക്ക് ഞാൻ പറഞ്ഞത് ഭയങ്കര അടങ്ങാറാണ് പഠിക്കാൻ ഒന്നിനും ഇല്ല മറ്റേ തോലും അങ്ങനെയാണ് കരുതാനി ഇപ്പൊ ഇതിൻമേല് അഡിഷൻ ആയി തീർന്ന് ആഹ് നമ്മള് നമ്മളങ്ങനെ കൊടുക്കൂലല്ലോ നമ്മള് ലോക്കെട്ട് മാറ്റുവല്ലോ ഇപ്പൊ സ്വന്തമായിട്ട് ഒരു ഫോൺക്ക - ഭയങ്കര ഇടങ്ങാറാണത് പഠിക്കാനൊക്കെ ഭയങ്കര ഇത് ബുദ്ധിമുട്ടുണ്ട് ഇപ്പ എന്താ ചെയ്യാ എനിക്കറീല്ല ആഹ് പറഞ്ഞിട്ട് മനസ്സിലാവണൂല്ല പറഞ്ഞാ മനസ്സിലാക്കാൻ കഴയൂല്ലല്ലോ ഇവറ്റകളെ ഇവള് ഇതിനൊരു അടിമപ്പെട്ടു- പോയി ഇനിയിപ്പോ അതിനൊരു മാറ്റം ഉണ്ടാവില്ല ആഹ് കാരണം എന്താ വച്ചാല് ഈ കൊറോണന്റെ സമയം വന്നീല്ലേ അതാ ഈ മക്കളെ ഫോ കൂടുതലും ഈ ഫോണ്മേല് അടിമായി പോയത്
അടൈമിലാണ് അധികവര് ക്ലാസ്സൊക്കെ ഓൺലൈൻ ക്ലാസായോണ്ട്- ഇമ്മാരെടുത്തൊന്നും ഫോൺ ഇല്ലാത്ത പ്പ പറ്റൂല്ലല്ലോ. അപ്പോ എല്ലാരും ഫോണും വാ മന്തി മക്കളൊക്കെ പിന്നെ അയമ്മ്ലാ ആദ്യേ യൂട്യൂബ് എടുക്കലും ആക്കലും ആയിട്ട് അതിൽത്തെങ്ങ്ട്ടായി അങ്ങന അങ്ങട്ട് മക്കളതിലായി
ഓരോ ക്ലാസും സ്കൂളൊക്കെ ഒന്നര മണിക്കൂറ്. അത് കഴിഞ്ഞട്ട് മദ്രസ ഒര് ഒന്നര മണിക്കൂറ്. അങ്ങനെ അങ്ങനെ ആയി പോയതാ ഫോണ് മ്മല് കുട്ട്യാളേ. രണ്ടും മൂന്ന മണി ക്കൂറ് ഇങ്ങനെ ഇരിക്കല്ലേ? രാവിലെ മദ്രസ വന്ന് കഴിഞ്ഞ മൂന്ന് ഒരു പെരയിലൊക്കെ മൂന്ന് കുട്ടികളണണ്ടെങ്കിൽ എന്റെ ഉമ്മ നെറ്റ് തീരെണ് കാണൂലാന്ന് പറയും ഞാന്. അങ്ങനെ ആയി തീർന്നനാ ആഹ്
ഷോർട്സ് ആണ് എല്ലാപ്പ മക്കക്ക്. എളുപ്പം. വീഡിയോസ് അത്രല്ല ഷോർട്സിനേക്ക് നീക്കി നീക്കി കാണണത്.
ആഹ് അത് ദ് അധികാണ്. ബുദ്ധിമുട്ടാണ്. ഈ കണ്ട് പ്പ അതിൽന്നന്ന് കുട്ടികൾക്ക് ഒന്നൂല്ല്യ. പല വേണ്ടാത്തരും പഠിക്കും ചെയ്യും. ഷോർട്സിൽ തെറികള് പഠി ഈ പണ്ടൊന്നും അങ്ങനെയല്ലല്ലോ. കുട്ടികള് ഇപ്പോ മണ്ണിലും ഇതിലൊന്നും പോയി കളിക്കണില്ലല്ലോ. ഈ ഫോണുംമ്മതന്നെ ആഹ് വേഗം പെരടി വളഞ്ഞ് അസുഖം ഈ നട്ടല്ലിന്റെ വളവ് അതൊക്കെ പെട്ടെന്ന് വരും ഒരോ കുട്ട്യോൾക്ക്. ഇങ്ങനത്തെന്റെ ഇതിൽ തന്നെ നോക്കിയിരിക്കല്ലേ.
ആഹ് അതെ പെരടി വേദനൊക്കെ പെട്ടെന്ന് വരും. ഇങ്ങനെയിക്ക് നോക്കി നിക്കുമ്പോ ഉം അതെ
പിന്നെ മെൻഡലായി ഈ തലച്ചോറിന് ഓഹ് അഡീഷൻ ആയി പോയ പോരല്ലോ ഓരോ നമ്മടെ വീഡിയോ
ആഹ് അതെ അതെ. ആഹ് അതന്നേ. അതെ ഗെയിമാണ് കു ത്തേക്ക്പ്പ മേന് പല ജാതി ഗെയിമാണല്ലോ ഗെയിമൊക്കെ കളിച്ചിട്ടാല്ലേ? മോളില് വെയ്ന് ഗെയിംമളിക്കാണല്ലോ. ആള് കൂടിയിട്ടൊക്കെ.
ആഹ് ഈ ഓൺലൈൻ ഗെയിമുകള് ഭയങ്കര ഡേഞ്ചരാണ്.
ആഹ്
ഏഹ് അത് എന്താണ്? എന്താണ് കുട്ടികൾ എന്താണ് ഭയങ്കര ഇഷ്യു. ഭയങ്കര കുട്ടികളുടെ ഉം സ്കൂൾ തൻ വെച്ച പടാവൂലേ അവടെ കേക്കണ്.
ആഹ് അതെ വന്നാണ്ട്ള്ള ഒച്ചപ്പാടാ. ഫോണ് ഇപ്പ വാങ്ങിയതല്ലേ? ഓല അട്ത്തായിട്ടേ
ആഹ് ഞാൻ പറയും. ഞാൻ വാ എന്റെ കയ്യിലുള്ള ഫോൺ ഞാൻ കൊട്ക്കില്ല. കരഞ്ഞോട്ടെ ന്നാലും വാണ്ടൂല്ല. ആഹ്
ആഹ് അപ്പ ഓലിക്ക് എന്തോന്ന് എന്ത് സാധനം കിട്ടാ വരെ ഓർ
ആഹ്
അപ്പ ഞാന് ന്റെ ഫോണ്ന് ലോക്ക് ഇട്ടിട്ട് എല്ലാം മാറ്റി വ
ആഹ് ഈ അത് ഞമ്മള് ചെറുപ്രായത്തിലെ ചെറുപ്പം ഈ മൂന്ന് മാസമായ പാടെ കുട്ടികളെ കണ്ടില്ലേ? നമ്മള നമ്മളന്നെ ഓരോ സെൽഫ് എടുത്ത്ന്നാക്കി അപ്പോ കുട്ട്യാളും ക് കൂടുതലും ഈ ഇപ്പോ ഏത് ചെറിയ ഒരു ആറു മാസായ കുട്ടിന്റെ കയ്യില് കൊടുത്താലും ഓല് ഫോണ് കയ്യിലിങ്ങനെ നീക്കി കളിക്കും. അത് ശ്രദ്ധിച്ച്ണോ? ങ്ങനെ നീക്കി നീക്കിയാവും കളിക്കാ. ആഹ്
ഓഹ് ഇല്ലേൽ ചെറിയ മക്കൾക്ക് വേണ്ടിയാണ്.
ഇന്നത്തെ കാലം നമ്മള്, ഒരു ഡിജിറ്റൽ യുഗത്തിന്റെ കാലാണല്ലോ മക്കളെ പറഞ്ഞിട്ടും കാര്യമില്ല എല്ലാം ഫോണിലാണ് ആഹ് എല്ലാം ഫോണിലാണേനും അങ്ങനെയാണ് അവസ്ഥ അങ്ങനെ ആയി പോയത്
ആഹ് ഞമ്മക്ക് ഫോണിൽ കൊറച്ച് നേരം പൈസ ഇല്ലാതെ നിന്നാ ഇടങ്ങേറാണല്ലോ
അടിമ നമ്മള് അടിമപ്പെ ട്ട് പോയി പിന്നെ നമ്മുക്ക് കൈയൂല ഫോണില്ലാതെ നമ്മുക്ക് കയ്യൂല്ല ആഹ് അതാണ് പിന്നെന്ത് ചെയ്യാനും അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇപ്പോ ഫോണിലൂടെയാണ് ഇപ്പോ എല്ലാം നടക്കണത് ഒരു ആഹ് സ്കൂളാണെങ്കിലും സ്കൂളത്തതാണെങ്കിലും മദ്രാസത്താണെങ്കിലും എല്ലാം ഫോണിൽ കൂടെ അങ്ങ് വിടുവല്ലേ അങ്ങനെ
ആഹ് അതെ സ്കൂൾ കഴിഞ്ഞാ പിന്നെ ആ ഹോം വർക്ക്‌ വരുന്നതൊക്കെ
പണ്ടൊക്കെ എന്ന് പറഞ്ഞാ ഹോംവർക്കുകൾ നമുക്ക് സ്കൂളീന്ന് തരുവേയും നമ്മളത് നോട്ടിലേക്ക് എഴുതി എടുക്കും അന്ന് അതല്ലല്ലോ ഇന്ന് ഹോം വർക്കൊക്കെ ആ
ഓല് വന്നിട്ട് ഫോണില് വരികയാണ് ചെയ്യണത് ഇത് ചെയ്യാനുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ പിന്നെ ഫോണില് നെറ്റ് ഇല്ലാതാക്കാൻ പറ്റൂല
പറ്റൂല എല്ലാ കാര്യം ആ എല്ലാ കാര്യങ്ങളും പ പണ്ട് ഞ പണ്ടൊക്കെ സ്കൂള് ഞമ്മള് വീട്ടീന്ന് ചെയ്യും ഇങ്ങനെ
ആഹ് അതെ
ഇങ്ങനൊക്കെയാണ് ഇതാന്നൊക്കെ പറഞ്ഞിട്ട് ഞമ്മള് തന്നെ സ്വന്തമായിട്ട് എടുത്ത് ചെയ്യും ഇന്നതല്ല ഇന്ന് ഫോണ് ആ ഇങ്ങെടുത്തോ ഫോണ് തരിൻ ഫോൺ വിട്ടേക്കണ് ഫോണ് തരിൻ എന്ന് പറ
അതെ അറിയാത്തത് ഗൂഗിളിൽ പോയി തെരയാ എല്ലാം എന്താണല്ലോ അങ്ങനത്തെ ഒരു കാലമാണ് അതെ ഒരു നെലക്ക് നല്ലതാ നമുക്ക് ഈ വിളി നും പറയാനും എന്തൊക്കെ ഇ ഇവിടെ സംഭവിച്ചാലും ഒക്കെ നമുക്ക് അറിയാൻ പ റ്റും അങ്ങനെ നോക്കുമ്പോ നല്ലതാണ് പക്ഷേ കുട്ടികളെ ഈ ഉപയോഗം നോക്കുമ്പോ അത് ഭയങ്കര ഡേഞ്ചറ് ആണ്
ആഹ് അതെ ഈ ചെറുതിലെ മക്കൾ ഇതിനെറ്റ അടിമയായി പോയി ഓരോന്ന് കണ്ടില്ലേ ആശുപത്രീല് പിന്നെ നമുക്കൊന്നും ചെയ്യാനാവൂല്ല മക്കക്ക് ആക്രമണ സ്വഭാവമോ പഠന വൈകല്യവോ അങ്ങനെ ഒരു ശരീരത്തിനും മുഖത്തിനും ഒക്കെ അത് കംപ്ലയിന്റ് ഇതാണ് കാഴ്ച ശ കാ ക ണ്ണിനെ അണ് ആദ്യം ഇത് ബാധിക്കുക
കണ്ണിന് അങ്ങനെ അതെ
വെച്ചാ ആരും ശ്രദ്ധിക്കണില്ല അതാണ് നമ്മള് ആണെ ങ്കിലും നമ്മള് ഇതൊക്കെ ബോധവൽക്കരണ ക്ലാസുകളൊക്കെ ഉണ്ടാവും പക്ഷെ എന്താണ് നമ്മളത് നോക്കൂല ആഹ് കേട്ടുക്കുമ്പോ ഒരു ഇതുണ്ടാവും അങ്ങനെ എങ്ങനെയെന്ന് പറയും അവര് രണ്ട് ദിവസം കൊടുക്കാതെ നിക്കും മൂന്നാമത്തെ ദിവസം പിന്നെയും ഇവര് ഫോണുമേൽ തന്നെയാ
ആഹ് അതെ അവര് ചോദിക്കുമ്പോ നമ്മള് കൊടുക്കുവേയും ചെയ്യും നമ്മള് കൊടുക്കും
ആഹ് ആ കൊടുക്കും അതാണ് പറ്റി പോണത് ഇന്നിപ്പോ അങ്ങനെ അത്രയോ കു കുട്ടികൾ കേസ് ക്യാൻസർ വാർഡ്‌ക്ക് പോയിട്ട് ചെറിയ മക്കൾക്കൊക്കെ ക്യാൻസർ അപ്പോ ഡോ ക്ടർ പറയണത് ആദ്യം പറയണെ ഇതാണല്ലോ ഈ ഇതാണ് സംഭവം കുട്ടി ചെറിയ കു ഞ്ഞുങ്ങൾക്ക് ക്യാൻസർ പെ ട്ടന്ന് വരാൻ ഈ മക്കളെ കയ്യില് അമ്മമാർ അതേ ഫോൺ കൊടുത്ത് ശീലാക്കിട്ടാണ് ഇതിവിടെ പെട്ടെന്ന് ഇങ്ങട്ട് ഇതിന്റെ വൈറസും ആ റേഡിയേഷൻ ഭയങ്കര ആണ് ഈ
ആഹ് അല്ലേ അതാണ് മക്കക്ക് പെട്ടന്നാവൂല്ലോ ഞമ്മളത്ര ശ പ്രതിരോധിക്കാനുള്ള ശേഷി ഓൽക്കില്ലല്ലോ
ആ ഇല്ല്യ ഓൽക്കത്ര ഇല്ല്യ ആ പ്രതിരോധി ഇതില്ല ചെറിയ കു ഇതല്ലേ ചെറിയ കുഞ്ഞു മക്കളല്ലേ ഇവനെ കാ അവരെ മെയിന്റും ഇതൊക്കീ തലച്ചോറും തൊക്ക ഇതീക്കങ്ങ് ശ്രദ്ധണ് കൊട് ചെലെ കുട്ടീള് കണ്ടൊ അയില് ഫോൺലങ്ങ്ട്ട് മുഴുകി കഴിഞ്ഞാല് ചെലെ കുട്ടീള് നി ഇതാവൂല ഒന്നും അറീല്ല പരിസരത്ത്ള്ള എന്ത സംഭവിക്ക്ണത് ഒന്നും അറില അങ്ങൻത്തൊരു അവസ്ഥാവും നേരെ മറിച് ബുസ് കുട്ടികൾക്ക് പുസ്തകം വായിക്കാനോ അ അതിനൊന്നും കുട്ടികൾക്കിതില്ല പഠന ഒരു ഈ ഒമ്പതിലും പത്തിലൊക്ക എത്തിയ ചെല കുട്ടികൾക്ക് ഞാൻ ട്യൂഷൻ ഇട്ക്ക്ണ് ണ്ട് ശരിക് മലയാളോ ഇംഗ്ലീഷൊക്കെ വായിക്കാൻ തന്നെ അറീല കാര്ണം ഇന്ന ഇന്നാ ഓൽക് ഫോണ്മ്മൽ തന്നെ ഓല് എന്താണ് നല്ലം ചെയ്യും ഫോണ്മ്മല് എല്ലാ കളികളും അറിയ അങ്ങനെ ചെയ്യാന് ഇങ്ങനെ ചെയ്യ നേരെ മറീച് പുസ്തകം ഒന്ന് കൂട്ടി വായിക്കാ മലയാളം മലയാളാണ് കൂട്ടി വായിക്കാനൊന്നു അറീല ഒമ്പതിലും പത്തിലൊക്ക എത്തിയ കുട്ടീൾക്ക് ഇന്നത്തെ കാലട്ടൊ പൺ നമ്മളെ കാലത്ത് അങ്ങനല്ലല്ലൊ ഒരു നാലാം ക്ലാസ്സ്‌ അഞ്ചാം ക്ലാ ക്കാവുമ്പൊ നമ്മൾ വായിച്ച് വായിച്ച് നമ്മളെന്താവും വാ ഇതാവും
ആഹ് ഞമ്മള് വായിച്ച് അതേ അന്ന് ഫോണും കാര്യങ്ങളും ഇല്ലല്ലോ
ആഹ് ഇല്ലല്ലോ കമക്ക് കൂടുതലും വായനോടണല്ലോ താല്പര്യ ഇപ്പൊ മ മൻസ്സിന് - ഉന്മേഷാണ് നമ്മൾ പുറത്ത് പോയി നല്ലോണം കളിക്ക്ന്നത് ഇന്നത്തെ കുട്ടീള് പൊറ്ത്തും കൾക്കിന്നില്ല മാനസികരമായിട്ട്ള്ളൊ ഇല്ല ല്ല അങ്ങനെ അവര് എന്തായി ആഹ് ഇതിലായിത്തീർന്ന് ആഹ്
കൂടിയാലും ഓരോ കയ്യിലും ഓരോ ഫോണല്ലേ സംസാരിക്കല് വരേ കൊറഞ്ഞ്
ഇട്ട് പോയാ കണ്ടിലെ എല്ലാര കയ്യിലും ഫോണ ആരും അങ്ങോട്ടും ഇങ്ങ്ട്ടും സംസാരിക്കൂലലൊ
ഇല്ല അതേ ഫോൺലാണ് വല്ല അർജന്റ് ആയിട്ട് അയില് ചെയ്യ്ണ്ടാവും ഇന്ന ഈ ആളെ അറിയാ പരിചയപ്പെടെ ആഹ് അറീല അതേ അങ്ങൻത്ത പരിചയപ്പെടലും അങ്ങൻത്തതൊന്നും ഇപ്പ ഇല്ലല്ലൊ
ഇല്ല അതാണീ അവസ്ഥ
ആഹ്
പണ്ടത്തെ കാലൊ അല്ല വേറെന്തോര് എന്തോ ഒര് അവസ്ഥേല് ജീവിക്ക്ണ മനുഷ്യന്മാര് അങ്ങനെ തലമുറയ ഇപ്പ വരുന്നെ ഇന്നയ്ക്ക് ഞാ വിളിക്കാട്ടോ എന്റെ മക്കള് വന്ന് സ്കൂള്ട്ടിട്ട് ആഹ് ശരി
ഇന്നാ ശരി